ഹലോ
ഹലോ
കെടന്നോടാ എല്ലാരും ചോർ തിന്ന് കെടന്നോ
കേൾക്കാൻപറ്റ്ണ്ടോ
ആഹ് കേൾക്ക്ണ്ട് കേൾ
ആഹ് കേൾക്കാൻ പറ്റൂലേ
ആ ചോറ്ന്ന് കിടന്നള്ളൂ
ചോർവെയി ഒക്കെ കഴിഞ്ഞു.
ഏ
കഴിഞ്ഞ് ചോറെയ്ച്ചിലേ?
ചോറും തിന്നിട്ടില്ല തിന്നാൻ നിൽക്കുന്നുള്ളൂ നാളെ കറിക്ക് ഞൻ എന്തെന്താക്കുംന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കയാ
ഏ അപ്പൊ ഇത്രയും വൈകലുണ്ടോ സമയം
ഏ ചിലപ്പോ ചില ടൈമിലൊക്കെ ഇങ്ങനെ വെഴി കൂട്ടിച്ചൽ ഇപ്പൊ ഞാൻ അങ്ങനെ പിന്നരൊന്നുമില്ല വൈലബനി എന്തെങ്കിലുംക്കെ കഴിച്ചിട്ട് വരും തടി കൂടുവോ എന്നൊരു ഒരു പേടി അതോണ്ട്
ആഹ് പിന്നെ കയിക്കല് ഇണ്ടാവൂല
ഇല്യ മധുരം പറ്റൊഴിവ് മധുരം പറ്റെ ഈ ആഹ് നീ ഈ തടിണ്ട്
ആ അതാണ് പച്ചള്ളം കുടി ച്ചാലും തടി ഉക്കുന്നറിയോരോ
ആഹ് ആന്ന് ആഹ് ഇതാണ് ഇന്റെ തൊക്കെ വേഗം അങ്ങനെയാണ് രണ്ടും അങ്ങനേണ് ഹലോ അന്റതും അങ്ങനെയാ ഹലോ ഹലോ ഇല്ല ഇല്ലില്യാ പറ പറ ഹലോ ഹലോ ഹലോ
ലൊ തൊറ്
ഇല്ല്യ ആരു പറഞ്ഞു ഒരാളും ഒർഗീല്ല കോറ്ച്ചു പയ്നൊന്ന് പണ്ട്രണ്ടണി
കൊറെ സമയം എട്ക്കൊ ഒർങ്ങാന്
ആ കൊർച്ചൊക്കെ മക്കളൊക്കെ ഒർങ്ങിയോ ഹലോ ഹലോ ഹലോ ഹലോ
ഹലോ
പറ പറ മുണ്ടാണ്ട് ഇക്ണേ റേയ്ഞ്ചില്ല
ഏഹ് റേയ്ഞ്ചിൽ ഇവിടെ ഇൻക്ക് കേൾക്കാൻ പറ്റ്ണില്ല ഒന്നും ഞാൻ അങ്ങനെ പറയ്ണ്ട് പക്ഷെ എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റ് കിട്ട്ണില്ല ക കട്ടായി കട്ടായിങ്ങോട്ട് കേട്ടോണ്ടിരിക്കാണ് ഒന്ന് അങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് മാറി നിന്ന് നോ
ഇപ്പഴോ ഹലോ ഇപ്പ കേക്ണ്ടോ
അതോ റ്റ് കയ്ഞ്ഞോ ഫോണ്ത്തെ നെറ്റ് യ്റ്റല് കയ്ഞ്ഞോ അതോ ഇങ്ങനെ
അത് അതാണ് അതായിരിക്കും തോന്നുന്നുണ്ട് ഹല്ലോ അതായിരിക്കും തോന്ന്
ഫോണിതെ നെറ്റത്തെ കൈ സ് റ്റെക്കായിട്ടാണ് നി ക്കണത് കൂടുതൽ ഒന്നും കേൾ ല്ല മുറിഞ്ഞ് മുറിഞ്ഞാട കേട്ടോണ്ടി ആ
കേക്കുണ്ടപ്പോ കേൾക്ക്ണ്ടാ
ആഹ് ഇപ്പൊ ഓക്കെ ഇപ്പൊ ഓക്കെ ഹലോ കേ ഇപ്പൊ ഇപ്പൊ കേൾക്കെണ്ണ്ട് ഇപ്പൊ കുഴപ്പില്ല ആഹ് ഒരാൾ ഉറങ്ങി ഒരാളോട് ഉറങ്ങാൻ പറഞ്ഞിട്ടുണ്ട് ഒക്കെ രാവിലെ നേരെത്തെ മദ്രസ തുടങ്ങുവല്ലോ
ആഹ് ആഹ് അതിബടയും അങ്ങനെ തന്നെ
രാവിലെ ഒരാൾക്ക് ആറ് മണിക്ക് മാ ദിവസം തുടങ്ങും ഒരാക്ക് ആ ആഹ് ഒരാൾക്ക് എട്ട് മണിക്ക് മദ്ര തുടങ്ങും
അ ആ അതുകൊണ്ട് വേഗം നേരത്തെ ഉറങ്ങുലെ
കളിൽ സ്കൂള് ഇല്ലാത്ത സമയം ആവുമ്പോ ആറ മണി മുതൽ എട്ട് മണി വരെ ഒരാൾക്കും ഉണ്ടാകും പിന്നെ ഒരാൾക്ക് എട്ടേ റ്റു പത്തും ഉണ്ടാകും
അ അങ്ങനെ അയ് ശരി ഇവിടെ
വര്ണത്
ഇവിടെ ഞായറാഴ്ചോ മദ്രസല്ല വെള്ളിയഴ്ചാണ്
എന്നും ഒരേ ടൈം ആയിരിക്കുംല്ലേ ആഹ് എന്ന അതുകൊണ്ട് അങ്ങനെവുമ്പോ സുഖണല്ലോ വിരുന്നൊണ്ടോ ക്കൊക്കെ പോവാലോ
ഉം അത് കഴിഞ്ഞ് മീറ്റിങ് നടുത്ത മീറ്റിങ്ങ് കഴിഞ്ഞ
അങ്ങനെ ആകുമ്പോളേ സുഖാണ് അറി വിരുന്നോണ്ടവർക്കൊക്കെ പോകണ്ടവർക്ക് പോവയും ചെയ്യാ
ആ അത് ശ
ഞായറാഴ്ച മ ശനിയാഴ്ച മദ്രസ ട്ട് കഴിഞ്ഞ് പോയാല് ആ ഞ ഞായറാഴ്ച രാത്രി വന്നാ മതിയല്ലോ ഇവിടെ വെള്ളിയാഴ്ച മദർസ് ണ്ടാവൂല അതോണ്ട് നമുക്കൊരു കാര്യാല്ല. ശ അന്ന് സ്കൂൾ ഉണ്ടാവും നാർത്തെ.
ഏ. വെള്ളിയാഴച ണ്ട്.
ഇങ്ങനൊക്ക ശനി ഞായറാഴ് ഉച്ചക്ക് ഏ അവിടെ വെള്ളാഴ്ച ഉണ്ട് അ വെള്ളിയാഴ്ച മദർസ് ഇല്ല. സ്കൂൾ ഉണ്ടാവോല്ലോ. അപ്പ അയ്ന് പകരം ശനി ഞായറും അയ്ന് എക് പ്പ സമയട്ക്കും ചെയ്യും.
ആ ആ. അങ്ങനെ അഹ് ശരി.
മറ്റേത് ഞായറാഴ്ച ഓൽ ക്കി കല്യാണോം കാര്യോ അങ്ങനെക്കെ ഉണ്ടാവോലൊ ഉസ്താതുമാർക്കും. ഓക്കെ. അപ്പൊ പിന്നെ പത്തുമണി വരെ ണ്ടാക്കും. അപ്പൊ പിന്നെ കഴിഞ്ഞ പിന്നെ അങ്ങനെ വിടും ചെയ്യും.
ആ. ആ. ന്നാലും കണക്കാണൊക്കെ.
എന്നിട്ട് എന്തേന് ഫുഡ് ഒക്കെന്ന്.
ഫുഡ് വടെ തേങ്ങര് പടവങ്ങ ച് രി ച് രി ണ്ടാഹ് താളിക്കണം ഒക്കെ ആലോയിക്കണം. രാവിൽത്തൊക്കെ. ആലൊയ്ചണം.
കാളെ
ഉം. മക്കളൊക്കെ ഒർങ്ങിയതാ? കെട്ന്നോ?
ആ. ഒരാ.. ആ. ഒർങ്ങിയോട് ക്ക്‌ണ്ട്. ഒരാൾ ഒർങ്ങിട്ടുണ്ട്. ഒരാള് ഒർങ്ങാൻ കട്ന്ന്ട്ട്ണ്ട്.
ഏ. അഹ് ശരി. ഇവരൊക്കെ ഒർങ്ങീനേഷ ഇയ്യ് ഒർങ്ങല്? ഹലോ. ഹലോ.
എന്ത ഫുഡ്. ഹലോ. അലോ. ആഹ്.
അലോ.
ഇല്ല കേൾക്കണില്ലേ എ വ അവിടന്ന് ഒന്നും ഇങ്ങോട്ട് കേൾക്കണില്ല കൊറെേ കട്ട ആയോ ണ്ടിരിക്കാണ് സോണ്ട്
ന്ന റേഞ്ചില് പ്രശ്നായിരിക്കും
ഹലോ
ആഹ് റേഞ്ചിന് പ്രശ്നാടാ ഞാൻ വിളിക്ക്യ ഹലോ മ് മ്
ആഹ ആ ഹലോ